എന്താടോ ഇങ്ങനൊക്കെ ഏ ഒരു വിവരവും ഇല്ലട്ടാ
ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇത്പേ ഇരിക്കാനും നേരല്ല
കെടക്കാനായി ആ പുത്യ പ്പളക്ക് ഇവിടെ ഒരു കടയാണ് ഇപ്പൊ വരും ചോറ് കഴിക്കാന്
ഏ എന്താ കടാ
സൂപ്പർ മാർക്കറ്റിന്റെ
ഏ അത് ശരി അവിടെ തന്നെ
ആഹ് കൊറച്ചങ്ങട് പോയാ മതി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ വരുവൊ മഴ കയ്ച്ചു പൊറച്ചൊന്നും കൊടുക്കൂല കെടുന്നാലും ഒർക്കും വരൂല മഴ അയച്ചിട്ട് പോച്ച് കെടുക്കൊന്നുമില്ല കെടുന്നാലും ഒർക്കും വരൂലന്നറിയ
ആഹ തണുത്തിട്ടില്ലേ
ഉം
പണിയൊക്കെ കഞ്ഞോളും കുളിക്കാനാണ് ഭയങ്കരമടി
ആ ഞാന് പിന്നെ അങ്ങനെട വേ പണിന്റെ ഇടയിൽ ഇരിക്കേ ഒന്നും ചെയ്യൂല അങ്ങനെ എടുക്കും വേഗം എടുത്തിട്ട് പണിയൊക്കെടു തീർക്കും
ഉം എനിക്ക് എന്ത് മടി ചിട്ട മേളം കുളിച്ചാന്
ആഹ ചെലവൽക്ക് അങ്ങനെയാണ് അങ്ങനെ കൂ പണി ഞങ്ങനെ ക്കും കുളിച്ചലുല്ല ഉച്ചക്കോ ഉം എനിക്ക് വേം പണിഞ് വേം കുളിക്കണം
അതിന് മോന് ഇതാ ഞാൻ എന്റെ മാപ്പിളിനോട് ആണെങ്കില കറ പിന്നെ പതിനൊന്നര ആകുമ്പോതിന് എന്റെ കുളിയൊക്കെ കഴിഞ്ഞിണ്ടാവും അമ്മായിയമ്മ തൊടങ്ങൂ ഇപ്പളും കയിച്ചില്ലേ കുടിച്ചില്ലേ കുടിച്ചില്ലേ കുളിച്ചിട്ട് ബാങ്ക് കൊടുമ്പോതേന് പണിയങ്ങട് തീർക്കും
അങ്ങനെ തന്നെ ഞമ്മള് പെരിയില എത്തുമ്പോ തന്നെ മ്മള് അങ്ങനെ താറിക്കും
ഉം മാപ്പൾ മാപ്പളിനോടെ ആണെങ്കില് നമ്മള് നേരത്തെ തുടങ്ങും അപ്പ ആരു വിളിച്ചാലും ഞമ്മള് ഫോൺടുക്കൂല. ന്നിട്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടേയിരിക്കും എന്തേ വിളിച്ചീ ചോയ്ക്കും
പല തെരക്കിട്ട് വിളിച്ചതൊക്കെയ്ക്കാരം ഞാനും അങ്ങനെ തന്നെ ഫ്
ആ ഞാൻ പിന്നെന്താ കാട്ട്വാ. ഞാൻ പിന്നെ ഫോൺ ഇടുക്കൂലട്ടാ. ഞാൻ ഫോണക്ക് പോയാ ഫോൺമ്മ ക്ക് പോയാ പിന്നെ അങ്ങനെ വിളിച്ചിരിക്കും ട്ടോ. വർത്താനത്തിന് ഒരാളെ കിട്ട്യാല് അപ്പ ഞമ്മടേ പണി കയ്യൂല. അപ്പ ഞമ്മടെ പണി കെയ്ഞ്ഞിട്ട് അ ത്താനത്തിന് ഇരുന്നാലും പിന്നെന്റെമ്മാക്ക് കൊഴപ്പല്ല്യ. ഏ പണി കയ്യാതെ ഫോൺ വിളിച്ചിരിക്കാണെങ്കിൽ അമ്മായിമ്മ ആട്ടും.
ഉം ങ്ങള് അവടെ വീട്ടില് മൂത്തച്ചിയൊക്കേല്ല്യ?
ഏയ് ആഗൊരു മരോളേള്ളൂ ഞാന് പൊന്നാര മര്വോള്. ആ അങ്ങനെ ന്റെ അവടെമ്മാക്ക് എങ്ങനേച്ചാലേ പണി വേം കയ്യണം ഏ പിന്നെ ഇമ്മാ ഇമ്മാക്ക് ആടൊക്കൊള്ളാണേ. അപ്പ ഈ ആടിനെയ്റ്റൊ ക്ക പോയി വരുമ്പോത്തിന് ഇമ്മാക്ക് വന്നാല് ഒരു ചായട്ടണം അപ്പോത്തിന് ഇന്റെ പണി ഞാൻ കയ്ക്കും
ആ
ഉം
അവ്ടെ എടുത്തൊക്കെ കൊണ്ട്ടക്കാൻ പുല്ലൊക്കേണ്ടോ?
ആ നല്ലപുൽ കാടാണ് അവടെ. അവടൊക്കെ ന്ന് പറഞ്ഞാല് റബ്ബർ തോട്ടാണ്
ആ ഇവടെ ഇന്റെ അമ്മായിമ്മ ആക്ക്ണ്ടേന് അമ്മായിമ്മ മരിച്ചോട്കൂടി പിന്ന അതൊക്കെ നിർത്തിവെച്ചതാ. അത് വിറ്റ് ഒയ് വാക്കി.
അഞ്ചെട്ട് ഒമ്പതാ പത്ത് പന്ത്ര ആ പത്ത്‌ പന്ത്രണ്ട് ആട് ളാ ക്കെണ്ടായിന്
ആ
ഓ
നമ്മളെ കൊണ്ട് നമ്മളത് തന്നെ നോക്കാൻ കയ്യിണില്ല കുട്ട്യോളും മക്കളും. പിന്നെ ഇവരിം കൂടി കൊണ്ടടുക്ക ആ...
ഉം ആടിന്റെ കാര്യത്തില് ഇനിക്ക് ഒന്നും ഇല്യട്ടാ. കാരണക്കൊമ്മേണ്. കഞ്ഞി വള്ളം ഞാൻ ചൂടാക്കി കൊടുക്കും.
ആ അങ്ങനത്തെ കാര്യങ്ങള് അതന്നെ. കഞ്ഞിവെള്ളംക്കെന്ന്ണ്ടാവും കഞ്ഞിവെള്ളം ചൂടാക്കി കൊടുക്കണം. അങ്ങൻത്തത് അല്ലാത്തല്ലാ കോഴിക്കളൊക്കെണ്ടാ?
കോയ്ക്കൾ ഇല്ല്യ. കോയ്ക്കള് ഇനിക്ക് ഇഷ്ടല്ല മാളേ. മുമ്പാരത്തന്നേണ് ഈയ മുറ്റത്തൊക്കെ തൂറി
ആ അത് ഈ പഞ്ചായത്ത് കോഴിക്കാളാണേല് ആ പിന്നെ തോനേണ്ടാവും. ആണ്ട് വളമ്പി
ആതാണോ? അത് ഞങ്ങളോട ഇല്ല്യ. ഞാൻ അനക്ക് പറഞ്ഞരട്ടെ ഞങ്ങളോട് ഇന്റെ വീട് ട് പറഞ്ഞാല് ഒര് റൂമും ഒര് ഹാളും രണ്ടടക്കളയാണ്. ഫ്രണ്ടക്ക് ഞങ്ങള് തറ ഇട്ടച്ചിക്ക്ണ്. ന്നിട്ട് ആ തറമ്മേ ഞങ്ങൾ എന്താ കാട്ടിക്ക്ണ് സിമെൻ ന്റ്ട്ട് കലക്കി പാർന്ന്ക്കാ. ഇന്നാ അടിച്ചോരി തൊടക്കാലോ. മഫയറ്റ് അടച്ച്കഴ്കാ അല്ല ചൂലൈറ്റ് അടിച്ച് കഴ്കാലോ. നല്ലൊരു വൃത്തിയാണല്ലോ മറ്റത് ഈ മുറ്റം പുല്ല്ങ്ങനെ മോളയ്ക്കും. അതിന് ഞങ്ങൾ പുല്ല് മൊളക്കാതിരിക്കാൻ ഞങ്ങൾന്താ കാട്ടിക്ക്ണ് മേലെ സീറ്റിട്ട്
ആ ആ
സീറ്റ് ഇട്ടിട്ട് കെട്ടിക്. ഏ വർഷക്കാലത്ത് തിരുമ്പിയത് തോരടാലോ ഏ...
ആഹ വീടെടുക്കൻ നെന്നെയ് ക്കാരംല്ലെ വീട്...
ആഹ് ആഹ് ഓ അപ്പൊ ഞങ്ങള് വിീടു വെക്കുമ്പോ സീണ്ട എടുക്കും എ ഞങ്ങൾ മേലക്ക മേലെ എവിടെയെങ്കിലും എ ഇഞ് മേലൊക്കെ എടുക്കണെങ്കിൽ അപ്പം മേലെ എവിടെയെങ്കും എവിടെയെങ്കിലും എന്തേും ചെയ്യാലോ
ആ അതെ
ആ
ഇപ്പൊക്ക അങ്ങനെത്തന്നെ ഇപ്പൊക്കെ ഒരു സ്ഥലം ഞാൻ ഒറ്റ റൂമിലൊക്കെ അങ്ങനെ എടുക്കെന്നെ പിന്നെ മേലൊക്കെ കൊടുക്കല്ലോരോ ആ ഏ ആദ്യം നമ്മളത് നമ്മള് പൈസ ഇറക്കിക്കാണ് ഉണ്ടാക്കണല്ലേ
ആഅ പിന്നെ പണ്ടൊക്കെ വിക്കണന്ന് പറയണ്ട് പണ്ട വിട്ടിട്ടേ പണി തുടങ്ങണം മുമ്പാരം എന്റെ മാപ്പിൾക്കാണെങ്കെ തീരെ താല്പര്യം ഇല്ല
എന്ത് വേറെ വേ
ല്ല എറെ പ പണ്ടെടുത്താല് ഉമ്മാന്റെ പേരടോ അപ്പോ പിന്നീല പറ അന്റെ പെണ്ണിങ്ങളെ പണ്ടൊന്നും ഇതിലില്ല ന്ന് പറഞ്ഞല് പിന്നെ കൈമലർത്തണ്ടേ
ആ അത അങ്ങനെക്കണ്ടതെ ഈ തറവാടമ്പ വരമ്പര് അങ്ങനെ എടുത്താ നമുക്കൊന്നും ഉണ്ടാവില്ല അത്ന്നെ അങ്ങനെന അല്ലെല് പിന്നെ പുതിയാപ്പളന്റെ പേരില് സ്ഥലൊക്കെ ആക്കി കണ്ടേ
അങ്ങനെ എന്തേലും ചേഞ്ചണ്ടിയേറും സ്ഥലം വാങ്ങീട്ട് പഞ്ചായത്തേക്ക് എഴുതി കൊടുക്കൻഡിയെരും കൊടുക്കേണ്ട വരും
ഉം ഇവരൊന്ന് വിസ്വയിച്ചൻ പറ്റൂല കൊറെ കഴിഞ്ഞൽ ഇവര അങ്ങനെയൊക്കൊക്കെ പറയും നമ്മള പണ്ടും പോ ഇട്ട് പൊട്ടൂല പൊക്കെ ഉള്ളവലൊക്കെ ഞങ്ങള് പിന്നെ ഇവിടെ തറവാട്ടിൽ തന്നെയാണ്
പിന്നെ ഇപ്പ പണ്ടെടുത്തച്ചാ വേണ്ട് പെൺകുട്ടികളാണ് ഐറ്റങ്ങള്ൾ മൂത്തേന് ഇപ്പ പത്ത് വയസായി
മ്മ് ഇപ്പൊ പൊന്നിന വല്ല വിലയല്ല
വലയുണ്ടല്ലോ
പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ലല്ലേ നമ്മള് കട്ടിിക്കടന്ന കാലത്ത് അത്ര മേണം അത്ര മേണം അതൊക്കെ പറച്ചിലായി
ഇക്ക് ഇരുപത് പവനെനി സ്ത്രീ തനൊന്നും ചോദിച്ചിട്ടില്ല
ആഎനിക്ക് സ്ത്രീധന ഒരു ലക്ഷംറപിഎം അൻപത് പവനും
ഇന്റെ മൂത്താ എന്റെപ്പാൻറെ ഏട്ടറെ മോക്ക് മൂന്ന് ലക്ഷംറുപ്പിയ പ പത്ത് പാല് പണ്ടോ
ഉം പൈസ ഞാ പറ പവന പൈസ പൊന്നാണെ നമ്മള എടുത്തണ്ടാവും ഈ പൈസ എടുത്ത പോവവാണല്ലോല്ലേ ഞാൻ പറയാ ആ പൈസ കഴിക്കാരര് കല്യാണ
ക ആഹ വ ആഹ അതന്നെ
ആഹ് ഓൽക്കത്തല്ല ചെിലവ്
അല്ല എനിക്ക് തോണിം കൊപ്പായൊക്കെ എടുക്കണത്
ശരി ആ പൈസ ശരി ശരിക്കും നമ്മള് മാഹറ് കൊടുക്കാറണെ നമ്മള് സ്വയം നയിച്ചിട്ടുള്ള ആ പൈസ കൊണ്ട് മാഹറ് വാങ്ങലേ ഇത് ആറ് ലക്ഷം ഉർപ്യ കൊടുത്തിട്ട്ണ്ട് അതുകൊണ്ട് കല്യാണ ചെലവും മഹറും തുണീം കുപ്പായോം മാ ഇപ്പളങ്ങനെല്ല്യട്ടാ ഉം ഇപ്പൊ വേണ ചോദിച്ചരുല്ലല്ലോ വേണേ കൊടുത്തെ കൊടുത്ത് ഇപ്പ ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് അന്നത്തെ വാണ്ടിട്ടി നമ്മക്ക് ആയ കാലത്തല്ല പൂതിയേന് അന്ന് കിട്ടാനും വെച് ജനിപ്പറ്റെ കിട്ടിയപ്പോ മാണ്ടാ
അതല്ല ഇപ്പൊ കെട്ടിക്കുമ്പ എന്തായാലും അഞ്ചു പവന്റെ മേലെ കൊടുക്കൂലല്ലോ
ആഹ് അതൂ അതന്നെ കിട്ടാനല്ലേത്തന്നെ അന്നേ അഞ്ചവന്റെ മാല ആര് കൊട്ക്ക്ന്ന് ഇപ്പൊ ഇനി അഞ്ച് പവനോണ്ട് എല്ലുണ്ടാക്കാനും പറ്റില്ല അന്നത്തെ കാലത്
ഇപ്പ ദാ ഇന്റെ ഒരു ഫ്രണ്ട് കേക്കണാ ഇന്റെ ഒരു ഫ്രണ്ട് ഇന്റെയൊരു ഫ്രണ്ടിന്റെ അമ്മോന്റെ മോന്ക്ക് പെണ്ണ് കിട്ടാനില്ല. അയിറ്റിങ്ങള് മഹറ് പത് ത്ത് പവൻ കെട്ടുവത്രെ. പിന്നെ പോരാത്തത് വേറെ പണ്ടം കെട്ടുവത്രേ
ഉം
അങ്ങനത്തെ ടീമാണ്. അയിറ്റിങ്ങക്ക് പ കല്യാണ ശരിയാവുന്നില്ല. ഓനിക്ക് ഇരുപത്താറ് വയസ്സായിട്ടെള്ളൂ. ഏഹ് അയി ക്ക് ഒന്നര ലക്ഷം ഉർപ്യ ഓൻ ശമ്പളം വാങ്ങ്ണ്ട് ഗൾഫില് സൗദി അറേബ്യേല്. എന്നിട്ട് പെണ്ണ് കിട്ടാനില്ല എന്തപ്പ കാട്
ഉം ഇപ്പ പെണ്ണ് കിട്ടാനില്ല്യ
പക്ഷെ ഓര് ഒക്കെ റെഡിയാ. മൊതലും എല്ലാം ഏ ക്കറ് കണക്കിന് സലം
അല്ല പണ്ട് നമ്മളങ്ങനെ കൊട്ക്കണോണ്ട്
പാണ്ടാ
പിന്നെ ഇപ്പൊ എന്താ? എന്നാ പിന്നെ ആലോയിച്ചൂടെ
ഏ?
എന്നാ പിന്നെ സുഖല്ലേ?
ആഹ് അയ്റ്റിങ്ങക്ക് വേണ്ട. പെണ്ണ് കിട്ടണ്ടേ? നല്ല രസള്ള പെണ്ണ് കിട്ടണം
ആ അതെ ആ പെണ്ണല്ല ചൊറുക്കുള്ള പെണ്ണ്. വേറെ ഡിമാൻഡൊന്നുല്ല
വേറെ ഡിമാൻഡില്ലാ ഏഹ്? വേറെ പണ്ടം തന്നി തേയും കൊഴപ്പില്ല. ഞങ്ങള് കെട്ടിക്കൊടുന്ന് ആട്ന്ന് കെട്ടിക്കൊടുത്തോളാന്ന്
ഉം അയിന് ഇപ്പത്തെ പെൺ ചൊറുക്കുള്ള കുട്ട്യേളൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടച്ച് അങ്ങനെയൊക്കെ അപ്പൊ തന്നെ ഒറപ്പിച്ചിടരുന്നതൊക്കല്ലേ
ഉം നിങ്ങളെ അറിവിലൊക്കണ്ടോ?
ഞങ്ങള അറിവില് ഒക്കെ ഈ പഠിക്കണോലാണ് ഇപ്പൊ കല്യാണം വേണ്ടാന്നുള്ള ഇതിലാണ് ഒക്കെ
കമ്മീഷൻ വാങ്ങിത്തരാ
ദൂരൊക്കെ ആവുമ്പോ പറ്റ്വോ?
ഇത് ഓര്ക്ക് കൊഴപ്പില്ല്യാ. ആ എവിടാണ് ഓരെ വീട്?
ഇവിടെ കോട്ടക്കലാ
കൊഴപ്പില്ല ഇവര് പെരിന്തൽമണ്ണേണ്
ആഹ്
ഏ
ഉം ചോയിച്ചോക്ക്ട്ടോ പെണ്ണ് പഠിക്കാണ്. ഓള് ഇതിന്റെ എന്താ ഈ എയർപോർട്ടിലൊക്കെ ഉള്ള അങ്ങനത്തൊക്കെ ഒരു പഠി
അതല്ല എന്ത് എ എത്ര അടി ഉണ്ടോള്
ആഹ്
എത്ര അടി നീളണ്ട്?
ഇത്ര അടിച്ചാല് അടിന്റെ കൺക്കൊന്നും ഇൻക്കറീല അഞ്ചും അഞ്ചിന്റെ മേലൊക്കെ ഇണ്ടാകും
അഞ്ചേരണ്ടൊക്കെ ഇണ്ടാവോ?
അങ്ങൻ തന്നെ അതി തന്നെ അഞ്ചമ്മലുള്ള
ആഹ് കബോര് എന്താ പർന്നേച്ചാല് കല്യാണ ശരിയാക്കി തന്നാ കമ്മീഷൻ വാങ്ങി തരാന്ന് പർഞ്ക്ക്ണ്
ആഹ്
റെഡി ആക്കി തന്നാ കമ്മീഷൻ ഇങ്ങക്കണ്ട് തരും ഓക്കെ
ചോയ്ച്ചോക്കണം ഒരോര്
ഏഹ് ചെക്കൻ പോവാനയ്ക്ക്‌ണടോ
ഉം അതന്നെ ത്തച്ഛന്റെ മോനതാ എത്ര നോക്കി നോക്കി നോക്കി നോക്കി ഓണ്ട് പോയി ഇഞ്ഞും പ്പ തന്നെല്ലേ വന്നുട്ടും ഇതും തെര്യല് ആഹ് ഞാൻ ചോയ്ച്ചോക്കട്ടെ
പെണ്ണ് കാണാ രസക്ക്ണ്ട് ഫോട്ടോ ഇന്റെട്ത്ത് ഇല്ല ഇഞ്
ഞാൻന്റെ ഫ്രണ്ടിനെ കൊടുക്കൊള്ളൂ ചെക്കന് കൊടുക്കൂല
ഉം ആദ്യം ഓരോട് ചോദിച്ചാക്കട്ടെ ആദ്യ ആദ്യം ഓരോട് ചോദിച്ച് ട്ടോക്കട്ടെ ട്ടാ ആഹ് ഡ്രസ്സ്‌ ണ്ട്
അല്ല ഒർപ്പിച്ച് അല്ല ശെരിയായിട്ടൊന്നുല്ല്യല്ലോ
ഉം ഉം ഇപ്പൊ കല്ല്യാണം നോക്കണൊന്നൂല്ല്യോള് ഇങ്ങനെ പഠിക്കാണ്
ആഹ് അതന്നെ കൊഴപ്പല്ല്യ ഓര് പഠിപ്പിക്കുവത്രേയ് ഇപ്പത്തന്നെ കല്ല്യാണം വാൻ വാ ഇഞ്ഞി അപ്പ അങ്ങനെ നിക്കാഹ് കഴിക്കാണെങ്കി അങ്ങനെയും ചെജ്ജാ
ഉം അത് ഓരോട് ചോദിച്ചു ച്ചോക്കട്ടെ അവരോട് ചോദിച്ചിട്ട് അതെന്താ പറിണ്ച്ചാല് ന്നാ ന്നാ പിന്നെ ശരിയല്ലേ പിന്നെത്താ
വേറെന്താ ഇങ്ങനെ പോണ് സുഖാണ് ചോറുംകൂട്ടാനൊക്കെ ആയോന്നിട്ട്